ഹലോ ഹലോ കേൾക്ക്ണ്ടാ കേക്കണില്യേ കേൾക്കാമോ ഒക്കെ സംസാരിക്ക്ട്ടാ എന്തൊക്കെ ചായകുടിയൊക്കെ കയിഞ്ഞാ
ചായ കുടിച്ചോ സ്കൂൾ ടൈമ് ഒക്കെ കഴിഞ്ഞ് കുട്ട്യോളൊക്കെ എത്തിയാ ആ കുട്ട്യാളൊക്കെ വന്നാ ചായ കുടിച്ച് സ്കൂളൊക്കെ വിട്ട് വന്നാ
ആ ഓ അതെ വന്നു
യാത്ര കഷ്
എന്താ നിങ്ങൾ ചടി ചായ കുടിച്ചോ അതെ
ഞാൻ കുടിക്കാൻ പോയിട്ടില്ല്യാ ആ കുട്ട്യാളൊക്കെ സ്കൂളിട്ട് വരുന്നുള്ളൂ പേരകുട്ട്യാളൊക്കെ വന്നു ഇല്യ കുട്ട്യാളെ സ്കൂളിട്ട് ഇപ്പ എത്തീട്ടുള്ളൂ പേരകുട്ട്യാള് അവര്ഞ് വന്ന്വന്നു കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ടേ കുടിക്കൂള്ളു
ആ
ഉം യാത്രൊക്കെ പോയിരുന്നാ ഇപ്പൊ അടുത്തെങ്ങാനും പോയിരുന്നാ യാത്ര പോയിന്ന പുറത്തെവിടേലും പോയോ വെക്കേഷനൊക്കെ ആയപ്പോ എവിടെ പോയി
ഓ ഓ എ
എവിടെ പോയി എവിടെ പോയി
ഇവിടെ അടുത്തു തന്നെ
ബീച്ചിലൊക്കെ പോവാറ്ണ്ടാ
ന്താണ്
എത്ര മക്കളെത്രാളാ സ്പെഷ്യലിന്ന് അവല് വെള
ഉം അവല് കൊഴക്കാതി ചായയ്ക്ക് ഹ ഉം പലഹാരൊന്നും ഉണ്ടാക്കീല്ലന്ന് അവല് കൊയക്ക അവല് നനച്ചത് അറീലേ ആ അതാ നല്ലത് ആരോഗ്യ അത്ര നല്ലതാണല്ലോ എനിക്ക് നാലാള് രണ്ട് മോള് രണ്ട് മോന് നാലാള് നാലാള് രണ്ട് മോള് രണ്ട് മോന് അവിടെ എത്ര ആളാ ആ എനിക്ക് കേൾക്കണ്ട് നിങ്ങൾ ക്ക്‌ കേൾക്കണ്ടാ
ഓ ഓ കേൾക്കണ്ട് ആ മോളും മോനും
ഉ എത്രയിലാ പഠിക്ക്‌ണ്
ആ ഒര് ഒന്നിലും അഞ്ചിലും
ർ ഇന്ന് എന്താ സ്പെഷ്യൽ എന്താ ഇണ്ടാക്കി സ്നാക്സ് എന്തെിലും ഇ ണ്ടാക്കിയാ
സ്നാക്സ് ഇല്ല ഇന്ന്ഒന്നും ഉണ്ടാക്ക ഇതില്ല ഇന്ന് ഇവിടെ തറവാട്ട്ക്ക് ഇങ്ങനെ പോന്നിരുന്നു അങ്ങനെ
വന്നാല് എന്താ ഫുഡ് കഴിക്കോ ചോറോ കഞ്ഞി അങ്ങനെ എന്തെങ്കിലും കഴിക്കോ അത് കഴിച്ചാ അതാ നല്ലത് കുട്ടികൾക്ക്
ഏ ഫുഡും ഒന്നും കഴിക്കൂല ചോറും കഞ്ഞി അങ്ങനെ കഴിക്കൂല
ഉം
എ
അതൊക്കെ കഴിച്ചാ അതാ നല്ലത് കുട്ട്യേക്ക് പലഹാരങ്ങളും ബേക്കറി ഐറ്റംസ് അതൊക്കെ പ റ്റോള്ളല്ലോ
ഉം ഉം അതേ പറ്റോള്ളു
കഞ്ഞിം ചോറക്കന്നെ കഴിക്കണം എന്നാ പിന്നെ മു
ആഹ് അതെ അതെ
എങ്ങനെ പുസ്തകൊക്കെ വായിക്കാറുണ്ടോ
ഓ വായിക്കും അടിയാണ്
കൃഷിയൊക്കെ ഉണ്ടോ ഇങ്ങക്ക്
കൃഷി ഉം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ
ഉം ഫ്രൂട്സേള് ഉം ഞങ്ങക്ക് ഫ്രൂട്ടസ് ഐറ്റംസ് സാള് അങ്ങൻത്തൊക്കെ
ആ ആ ആ ഉം സ്കൂ
ട്രാഗൺ ആ ചിക്കു ട്രാ ട്രാഗണ് മറ്റേ ചാമ്പക്ക ഞങ്ങള് ചപ്പോട്ട ജാതിക്കാ പിന്നെ വായ പിന്നെ ചക്ക അതൊക്കെണ്ട് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ പച്ച ക്കറി ഒക്കെ ഉണ്ടാക്കിയിരുന്നു ആദ്യം ഇപ്പല്ല്യ ഇപ്പവിടെ പന്നിന്റെഒക്കെ ശല്ല്യായിട്ട് പൂളീം കപ്പതൊക്കെ പൂള കുഴിച്ചിട്ടതും ചേമ്പും ചേനിം ഒക്കെ മാന്തിടാണ്
ആഹ് ആഹ് പന്നിന്റെ ശല്ല്യണ്ട്ലേ
ഉം ഉം ഭയങ്കരായിറ്റ്ണ്ട് പൂളൊക്കെ കുഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മാന്തി പറിച്ചിട്ട്
ഉം പൂളൊന്നുംണ്ടാക്കാൻ ആയിക്കൂല
ഉം തെങ്ങിന്റെ തയ്യ് വരെപറിച്ചിടാ തയ്യൊക്കെ പറിച്ചിട്ടാ അതിന്റെ അടി കെഴങ്ങൊക്കെ തിന്നാ
ആഹ് അതെ ആ കെഴങ്ങൊ
ചേ ചേനിം ചേമ്പും ചേമ്പും ചേനിം ഒക്കെ അങ്ങൻതന്നെ ഒക്കെ ഓര് തിന്നിട്ട് പോവാ ഉം ഒന്നും പറ്റ്ണ്ല്ല ആഹ് ഞാന് ഈ തയ്യാളും ഇതൊക്കെ അതൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല മറ്റേന്നും
ആഹ് ആഹ് അതെ അതെ
പിന്നെന്തൊക്കെ യാത്രകളെന്തൊക്കെ ഇഷ്ടണോ ഹ
ഓ നിങ്ങൾക്കിഷ്ട്ടാണോ
ഉം കുട്ടികക്ക് വെക്കേഷനുള്ള ടൈമിലൊ ക്കെ പിന്നെ ഇവിടലൊക്കെ പോയ സ്ഥലം എല്ലാരും കൂടങ്ങ് പോണം പോകുമ്പോ ഉം ആഹ് ഞങ്ങള് പോവാറുണ്ട് ഇടക്കിടക്കൊക്കെ എല്ലാരൂടെ പോകുമ്പോ രസാ
ആഹ് ആ ഫാമിലി കൂടി പോണം
ഉം ഫാമിലിയും കൂടി പോകുമ്പൊ അങ്ങനെ പോകുമ്പോ രസ ഞങ്ങള് ഇതെമാതിരി ഫാമിലി ആരാന്നൊന്ന ഉം ആ നാട്ടിലാണ് അ ജോലിയൊക്കെ സമൂഹം ഉച്ചക്ക് ചോറുണ്ണാൻ വരും ഇഞ്ഞിപ്പ വൈകുന്നേരം വരും രാവിലെ പോവും
ഓ ഓ ഓ
രാവിലെ ചായകുടി കഴിഞ്ഞ് പോകും ഫ്ലാസ്കില് ചായയൊക്കെ പത്തുമണി വെള്ളവൊക്കെ ആയിട്ടെ പോകും ഇനി ഉച്ചക്ക് വരും വൈകുന്നേരം പിന്നെ ഒരു ആ വരാനായി തുടങ്ങിപ്പോ വരും കുറച്ച് കിയുമ്പേക്കും ഉം അതാ പറഞ്ഞിച്ചു
അഹ് ഓ ഓ
ആഹ് ഹസ്ബൻഡ് നാട്ടിലാ
ആ അവിടെ നാട്ടിലന്നെ
ഉ ഉം ഉ വീട്ടിലററെ അമ്മ അ ഒരുമിച്ചാണോ ഒ ഒറ്റക്കാണോ വീട്ടില ഒറ്റക്കാണോ ഒരുമിച്ച അതാ ഫാമിലി മക്ക എല്ലാരും കൂടെ ഒരുമിച്ചാണ് ഉ ഉ അവിടിപ്പോ മഴ ഞ്ഞിങ്ങടവിടൊക്കെ അവിടെ കന്നമഴയൊക്കെ പൊയി ഇന്നലന്നന്നലന്നൊന്നും മഴ ഇണ്ടായിട്ടില്ല
മഴല്ല എന്നലന്നൊന്നും മഴല്ല
നിങ്ങക്കെ എങ്ങനെ കൃഷിുണ്ടാട്രാഗ അങ്ങനത്തൊക്കെ ഉണ്ടാട്രാഗണ
ഡ്രാഗൺ ഇല്ല അത്ണ്ട് കണ്ടണ് അതില്ല മ മറ്റേ ചിക്കു മറ്റേ എന്തൊക്കെ റംബൂട്ടൻ അങ്ങനത്തെ കണ്ട്
ഉം ഒട്ട് കൈ വച്ചണോ
ന ഓട്ട തൈ്യച്ചതാ
ഓട്ടതൈ ആണ് പെട്ടെന്ന് കായ്ക്കുക മറ്റേതൊക്കെ കയ്ക്കാൻ കൊറേടൈമ് വേണം ഉ ഞങ്ങളത് റബുട്ടാനെ അങ്ങത് ഒട്ടല്ല ഒട്ടല്ല റബുട്ടാനെ അത് മ്പുട്ടാനന്നൊന്നും അറിയില്ലായിരുന്നു അന്നൊന്നും എവിടയും ഫേമസ് ആയിട്ടില്ല അന്ന് ആ ടൈമില് കുഴുച്ചിട്ടത അ സവർജില്ല ഒക്കെ പറഞ്ഞ ത വലയതായിട്ട അണ്ണാൻ തിന്ന് പോവാണ് കിട്ടൂല നോക്കാ തോലിച്ചു തിന്ന് ചറതൊക്കൊവവുമ്പോ പിന്നെ വാല ഇടാലോ ചേർത്തൊക്കെ ആവുമ്പോ വലടാ അങ്ങക്കൊക്കെ വലട ഇടാൻ പറ്റും ചെറിയ ഇതമ്മലൊക്കെ ആകുമ്പോ
ആഹ ചെറുതായ വലടാ
ഉഉം പറ്റൂല അക്കാ തൊലിച്ചതന്ന പോവാും അ പഴുത്ത നമ്മൾ അറിയണെും മുന്നേ ഓലറിയും
ആഹ അറിയാംതെ നമ്മക്ക് കിട്ടൂല
ഉ അല ഒട്ടിന്റൊണ് തിന്നാാന ഒരു രസാട്ടോ അതിനാവകുമ്പോ കഴമ്പ ഉണ്ടാവും നല്ലത്ണ്ടല്ല വലുപ്പം ഉണ്ടാവും മറ്റേത് അത്ര വലിപ്പം ഒന്നുല ഉം വല്യ വലിപ്പം ഉണ്ടാവില്ല അതിന്റെ കുരു അതാണ് പോരുൂല അത് കുരു ഇങ്ങനെ ഒട്ടീട്ട്
ഉം ഉം അതെ അതെ ആ
മറ്റേത് ഞാൻ കഴിച്ചിട്ടുണ്ട് അതേമാതിരി ഒട്ടും കയ്യിൽ അതാണ് തിന്നാനൊക്കെ ഏത് മധുരം പക്ഷെ നാടന് മധുരം നല്ലത് നാടനായിരുന്നു ആ ഞാൻ രണ്ടൂടെ കഴിച്ച് നോക്കിയപ്പോ അപ്പം മധുരം തോന്നിയത് നാടനാണ് മറ്റേത് മറ്റിനാട്ട് രസം നാടനാണ് പക്ഷെ കുരുമന്നും അയിമെന്നൊക്കെ പരി പശേക്ക് പോരാൻ നല്ലത് ഒട്ടു തൈന്റാണ്
ഉം ഉം ഉം ഉം ഉം പിന്നെ വലിപ്പം ചെറുതാ- ചെറ്തൈകാരം
അതെ കൂടുതല് കഴ്ക്കണ ടൈമില് ചെറുതാവും തീരെ വലിപ്പയുണ്ടാവില്ല കൊറച്ചൊക്കെ ഇണ്ടാവാണെങ്കിൽ കുറച്ചൊക്കെ വല്പ്പണ്ടാവും
ആ ഇണ്ടാവും ആഹ് അതെ
അതാണ് അങ്ങനെ ചാടീട്ട് കെടക്കുണു തൊലീന്നും മറ്റേ പച്ചേയും - നല്ല ചായ്‌പ്പാ മഴയായതോണ്ടോ ഓ മുറ്റം നെറെയേണ്ട് ഉം നെറയേ മുറ്റത്തിന്ന് വാരിടാമ്പോ ഉം കുരും കൊറേ നെറയേ വാരിടാണ്ടാവും തോൽച്ചിട്ടതും തോലിച്ചിടാത്തതൊക്കെ ഉണ്ടാവും ഉം വാങ്ങണ് പിന്നെ രണ്ട് ഐറ്റംയുണ്ട് ഇവിടെ ചോപ്പുണ്ട് വെള്ളേണ്ടുള്ളില്
ഏ വെള്ളയുണ്ടോ ഞാൻ ചോപ്പാണ് കണ്ടത്
അതെ ആ പൊറത്ത് നമ്മള് പൊറത്ത് കാണുമ്പോ ചോമപ്പ് തന്നെ കാണാ അയിന്റെ ഉള്ള് മുറിച്ചുമ്പോ കട്ട് ചെയുമ്പള് ഉള്ളില് വെള്ളണ്ടാവും ചോ- ചോമപ്പ് കളറ് ഉള്ള യുണ്ട് ആ ചൊമപ്പ് ഒന്നുംകൂടെ ഒരു ടേസ്റ്റ് - മറ്റുള്ളതാ ആ ചോപ്പാണ് ടേസ്റ്റ് തിന്നാൻ എന്ത കളറും പിന്നെ പാലൊക്കെ പാർന്ന് ജൂസടിച്ച നല്ല ടേസ്റ്റാ അത് ഞങ്ങള മുന്ന തന്നെ ഇവിടെ അത് ടയറൊക്കെ വെച്ചിട്ട് ഇതാക്കണം ഞാൻ ഉള്ളു കൂടെ ടയർ ഇട്ടിട്ട് അയിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കേറ്റി കൊടുക്കുന്നു അത് ഇവിടെള്ളാക്കയിനൊക്കെ ഉഷാറാണ് അങ്ങൻത്തോരോരോ തൊക്കെ താല്പര്യള്ളാളാണ്
ആ ആ പിന്നെ ടെറസിന്റെ മോൾളൊക്കെ അങ്ങനെ ഉം ഇണ്ടാ വളർത്തീണ്ട്
ആ ടെർറിസിന്റെ മോൾ ഇതിന് നല്ല വെയില് വേണോട്ടാ നല്ല സൂര്യപ്രകാശം തട്ട്ണോട്ത്തേ പറ്റുള്ളൂ. അല്ലാതെ അധികം വെൾ വെള്ളം വേണ്ട നല്ല വെയിൽ വേണം ഉം ടെർസിന്റെ മോൾളൊക്കെ നല്ല സൂപ്പറ നല്ല നന്നായിട്ടുണ്ടാവും. എവിടുന്നു ത സിൻ്റെ മോൾളൊന്നല്ല ഞങ്ങളുടെ മു മുറ്റത്താണ്. അത് ചട്ടിയിലും അവിടെ തടത്തിലൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചക്കാ പിന്നെ ഇവിടെ സപ്പോട്ടെ തന്നെ കൊണ്ടോവല്ലേ സപ്പോട്ട ഒക്കെ കിട്ടല്ണ്ടോ. ഒക്കെ കാർന്നൊണ്ടോവും അധികം
ഓ അത് അത് കാ ചെറുതായോണ്ടേ ക കവറിടും ആ ചിക്കൂ കവറിടും.
ആ അങ്ങനെ പറ്റിണ്ടാവും അതിലേ ചെറിയ മരാവും.
ആ ചെറുതാണ് ചെറുതാണ് ബെഡ് ബെഡയ്യാണ്.
ഞങ്ങളെ ചിക്കു സപ്പോട്ട നല്ല മധുരാട്ടാ നല്ല ടേസ്റ്റാ ഈ കടേന്ന് കൊണ്ടോന്നേങ്കാട്ടൊരു രുചി തോന്നും. നല്ലൊര് ഒരു മധുരത്തിന്റെ കട്ട കിട്ടിട്ടുണ്ടെങ്കിൽ എവിടെ അയിന് ഹോമിയോ ഗുളിക കൊണ്ടുവന്നിട്ടാടി ഉൻ ഉം ഒരു ഹോമിയോ ഗുളികെൻ്റെ ണ്ട അടിച്ചാലും വല്ലാതെ പക്ഷികളൊന്നും വന്ന് തിന്നൂല. മനുഷ്യന് ദോഷല്ല്യാ നമ്മുക്ക് മനുഷ്യന്മാർക്ക് ദോഷ വല്ല്യ മൃഗം ഓർക്കൊന്നും പക്ഷിയാക്ക് അയിന്റത്ര സ്മെല്ലെന്തോ പറ്റൂലാന്ന്
ഏ
ഇന്നാ ആയിക്കോട്ടെ ട്ടാ
ന്നാ ശരി ആ
ശരിന്നാല് വെക്ക.
ത്രാമിറ്റായത്.